ആ ഹലോ
പ്ര വർത്തനം സഖല്ലേ ഉ ഇപ്പൊ കൊറേ ദിവസയല്ലോ വിളിച്ചിട്ട് ഇപ്പൊ വിളിച്ചലുംല്ല കാണലും ഇല്ല ഒന്നുമല്ല അങ്ങോട്ട ഇല്ലെങ്കി ഇങ്ങോട്ടും ഇല്ലല്ലേ
ആ ഒഴിവന്ന ഇില്ല ഇപ്പൊ ഈ സ്കൂളും ഒക്കെ തുറന്നത് കാരണം സ്കൂളില അല്ലെങ്കും പഠിപ്പിക്കാനും ഉണ്ടാവും നേരം നമുക്ക് പണികൾ ഉണ്ടാവും അത് കഴിഞ്ഞപ്പോ അംഗരവാടി പോണം ഒരു ഒഴിവുല്ലപ്പോ
ഉ എ ും അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടാക്കണം പണി രാദ്യെ രാവിലെ ഒരാളെ ബസ്സിിന അങ്ങോ് ആാക്കക്കി കൊടുക്കണം അത് കഴിട്ട് പിന്നെ അങ്ങനെ വടിക്കാക്കി കൊടുക്കണം പിന്നെ കുറച്ച് പണിയെടുക്കുമ്പോ ഒതിെ കാണ മൂന്ന നീ അറിയുന്നു ഒന്നണി കണ്ടുമ്പോ മുത്തിു മൂന്നണ്ണി ആകും അപ്പ മൂന്നണ്ണ ആാവുമ്പോൾ നേരെ ഓള കൊണ്ടുവരാൻ പോകണം ആ കഴിഞ്ഞിട്ട് പിന്നെയ ഓന കൊ ടൻ പോണം പിന്നെ ഒലക്ക് വന്നിട്ട് ചായ ചോറ് കഞ്ഞി പഠിപ്പിച്ചല് അങ്ങനെ കേക്കാണ്ട് ഇങ്ങനെ നേരം കഴാണ് വേരോ ദിവസം വയസ്സും ആയുസൊക്കെ കയ്യാണ് ഉ അതന്നെ ആ നമ്മള ആറ്റക്കൊക്കെ വേണ്ടി അങ്ങനെ ജീവിച്ച്ു പോകണ്ട്
ആ അതന്നെ
ഉ എനിക്കാണെങ്കിൽ ഉ അങ്ങട്ട് ഇട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നിട്ടേ കാലിന്റെ അടിൽ എന്തോ ഒരു ഉറപ്പ് പോലെ ഇണ്ടായിക്കണ
ആ് അതെന്താന്നാവോ അവ എന്റെ കാര്യ
ആ അയിന്റെ വിള്ളിച്ചുണ്ടായിന് വി വിളിച്ച പറ്റാണ്ട് മാറിപ്പോയിനി
അന്ന ഇ എങ്ങനെ എന്റെ കാല മണ്ടടി ഇപ്പോ നല്ല വിളിച്ചാണ്ജ എവിടെ ഡോക്ടറെ കാണിച്ചി് മാറിയത്
ഞൻ എവിട കാണിച്ചിട്ടല്ല അതിന്റെ തന്നെ ഒരു ചിലോത്രു സമയമാവുമ്പോ മാറുവല്ലോ അങ്ങനെ മാറിയത് അതിന്റത് ഞാനൊക്കെ ചെറിയ കു ഇങ്ങനെയ നടന്നീനത് നിനിക്കൊക്കെ സ്കൂളത്തെ പരിപാടിക്കൊക്കെ കൂടണെങ്കിൽ എ ദൂരെ കെരുതിയെത്തിക്കണ ഞാൻ എന്നാ
സ്റ്റോട്ടറ
ആഹ അടനീന ആ അയിൻറേതായിട്ടുള്ള ഷൂ ഇട്ട അടനീനി അക്കെ മാറിയാ മാറിയപ്പൊ അത് ഇത് തുടങ്ങീനെ പിന്നെ വെച്ച ഇണ്ടായിനി എന്ന അറിയോ പ്രസവം കഴിഞ്ഞിട്ട് ഈ പ്രസവം കഴിയുമ്പോ നമ്മള ശരീരത്തിലൊക്കെ്യ ഒൊക്കെ പോവൂ
ആ ആഹ
അന്ന് അങ്ങനണ അന്ന് നല്ലോം ഇണ്ടായ്നിം പിന്നെ അതേപോളണ്ട് മാറിപ്പോയി പിന്നെ ഇപ്പം അടുത്തത്ണ്ടായിക്കിണ്
ആ ആഹ്‌ ഞാനെയ്യ് ആദ്യൊന്നും വിളിച്ചൊന്നണ്ടായിരുന്നില്ല ഇപ്പക്ക് നല്ലോം വിളിച്ച ഞാൻ ഇന്നട്ടേയ്യ് ഈ കല്ലുമ്മ നമ്മള് കാല് ഒരതിണ തിരിമ്പിണ കല്ലില്ലേ അയ്മ്മനാല്ലോം ഒരാതികൊടുക്കും അത് പോയയാൽ വിചാരിച്ചിട്ട് ഈ ഓരഇള്ള ഭാഗം അത് ഇങ്ങന വിളിച്ച ഇണ്ടായാൽ കാൽ ഇങ്ങനെ ആവല്ലോ നല്ല ക അപ്പം ഞാന് ഇങ്ങട്ടിപമാറിയിട്ടൊന്നുല്ല നട്ട് ഇന്നോട് പറഞ്ഞു ഈ നെയ്യൊക്കെ നെയ്യ്യോ തേച്ചാലും മാറും അപ്പൊ അതൊക്കെ തേക്ക ബേതോംല്ല്യ
ആ വാസ്ലിന് നല്ലതാന്ന് ഇൻക്ക് തോന്നി ണെട്ടോ കാരണം വാസ്ലിനറഞ്ഞാൽ നമ്മള് നല്ലൊരു ഇതാക്കോലോ ഒരു എണ്ണമ്മയാണല്ലോ അത് അതിപ്പഞാമ്മള് എന്താ ആ ഉണങ്ങി നിക്കണത് നല്ലൊരു എണ്ണമയാക്കി തരോലത് വാസ്ലിൻ ഞാൻ കൊറേകാലം പിന്നെപ്പളും ഞാൻ എടക്ക് ചെറിയൊരു ഇതൊക്കെ ഇണ്ടായ എപ്പളും ഞാൻ തേക്കലിൻഡ് നല്ലൊരു മരുന്നാണ് ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് വാസ്ലിന്
ഈ വാസ്ലിൻ തേച്ചാൽ വാസ്ലിന് വാസ്ലിന് തേച്ചിട്ടിന്റെ കാ കർത്ത്ക്കിണ് ആഗങ്ങട്ട് കർത്തിക്കിന് കലിമക്കെ ആകെ കാലിന്റെ മേലക്കൂടെ ഒക്കെ ഞാൻ തേക്കലിണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു അന്റെ കാലിമ്മേ എന്താ ഇണ്ടായി പറഞ്ഞ ഇജ്ജ് ഈ വിള്ളിച്ച മാറിട്ട്
വിള്ളിച്ച മാറിക്കിണേയ്യ് ഇന്നട്ട് ഇപ്പൊ ഒരു ഭയങ്കരഒരുഒറപ്പ്
ആഹ് അത് എന്താ ഈ ആണിയ നാ ഒരു മൊള ഇണ്ടാവൊല്ലോ അതാ
ഏഹ് അതാനവോ ഇച്ചാണെൽ പേടിയവിണ്ട് ഇച്ച് അങ്ങതൊക്ക ഇണ്ടാവിനെ പേടിയാണ്
അതേയ് അത്ണ്ടായാൽ ഡോക്ടുത്ത് പോയാൽ ഡോക്ടർമാര് കട്ടി
ആഹ് ആഹ്‌ കട്ടി പോല ഇണ്ടായിട്ട് അമർത്തുമ്പോ ഇങ്ങനെ കുത്ത
ആഹ്‌ ആ അതാണ്ണ്യന്നെക്കാരം ഇജ്ജ് ഈ ആണിള്ള ആരെങ്കിലും ചെരിപ്പ് എന്തേലും ട്ടോ ആണിള്ള ആൾക്കാരെ ചെരിപ്പിട്ട ഞമ്മക്ക് അതന്നെ ഇണ്ടാവുന്ന് പറഞ്ഞേക്കാ അങ്ങനെ എന്തേലും ആണോന്നാവോ
ഞാ ഇൻ അറീല എങ്ങനെ ഇപ്പോ ഇത്ണ്ടായതിന്ന്. ഞാൻ ആരേം ചെര്പ്പൊന്നും ഇട്ടിട്ടില്ല
ഇജ്ജ് ഇ ക്കെയ്യ് ഇ കത്തിയോ അല്ലെങ്കി ബ്ലൈഡ് എന്തെലും ഉപയോഗിക്കെ അയ്‌ന്റെ മൊ മൊകള്ത്തെ ആഹ് ഇതി മൊകൾത്ത ആഹ് ബെലള്ള ഭാഗ ല്യേ അതങ്ങ് നന്നായിട്ട് ചെത്തിക്കള. എന്നിട്ട് പിന്നെമ്മള് മരിന്ന് ഷോപ്പൊക്കെല്ലേ അവിടെ പോയി ട്ടു ഒരു ഒരു ഇത് കിട്ടും ഒരു ചെറിയൊരു സ്ലിപ്പ് അത് ആഹ് സാധനം അയമേ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് കട രാത്രി കടക്കുമ്പോ അഹ് നല്ലോം വൃത്തിയാക്കി ഈ വള്ളക്ക പാർന്ന്കാണ്ട് ഒറ്റിചോട്ത്തിട്ട് നേരം വെളുത്താ അത് നല്ല സ്പീഡാണ്ട് പറിച്ചിട്ക്ക. അപ്പൊ ആഹ് സംഭവം കൂടഡ് പോരും
അഊ അപ്പൊ നല്ല വേദന അല്ലയ്കാര്
ചെറ്ത ചെറുതായിട്ട്രു വേദനക്കെ ഉണ്ടാവും അപ്പൊ ഞമ്മള്ള ക കാല് സുഖാഉ ട്ട്യാവും ചെയ്യും. അങ്ങനെ ആക്കിയാല് അങ്ങനെ ഞാന് ഒരുപാട് ആൾക്കാരത് കണ്ടിട്ടി ഇണ്ട്ട്ടൊ ചെലോര് ഡോക്ടർ ഡോക്ടറെനെ ചെരകിട്ത്തെരൊക്കെ ചെ
അഊ ഇച്ചതൊന്നും കാണാൻ തന്നെ വെജ ഞാ അങ്ങനെ ഫോണില്ങ്ങനെ നോക്കി ഞാനെ ഞാനത് ദ്യം ഫോണ് ട്ത്ത്ക്കാണ്ട് ഇന്റെ ഗൂഗിൾലൊക്കൊന്ന് ഫോട്ടട്ത്ത് വഴ അയച്ചോട്തോക്കി. അപ്പൊ ഗൂഗിൾള് അതെന്നെ പർഞ്ഞത് കാലിമ്മേ ആണ്യാണ്ന്നാ പർഞ്ഞത്. അപ്പൊ ഞാൻ കൊറേ വീഡിയോസ് ങ്ങനെ കണ്ടു ആണി ങ്ങനെ എട് ക്ക്ണത് കരീച്ച്ണത് അങ്ങനെക്കെ പല പലേത് കണ്ട് ഇച്ചതൊക്കെ കണ്ടിട്ടെന്നെ പേട്യാവ അത് മര് ന്ന്ണ്ടാവൂലെ ഇതിനൊന്നും മര്ന്നുട്ച്ച്കാണ്ട് മാറൂല്ലേ?
ര്ന്ന് കുടിച്ച് മാറൂല തോന്ന്ണ് അത് അമ്മൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യാന്നെ ചെയ്യാ തോന്ന്ണുട്ടോ ഇഞ് ഡോക്ടെറൊന്ന് കാണിച്ച് അതിൻ്റെതായി ട്ട് ഡോക്ടർ അമ്മള് സാദാ ഡോക്ടർമാരെട്ത്ത്ക്ക് പോയാ ഇത്ങ്ങനെ മര്ന്നൊക്കെണ്ട് തോന്ന്ണ് മര്ന്ന് കുടിക്കാള്ളെ മര്ന്നൊന്നല്ല തോന്ന്ണ്.
ഉം ഇതെന്താ എന്താ മ റ്റേ തൊലി ഡോക്ടർത്ത് ക്കാം പോവ്ണ്ട് വെള്ളിച്ചക്ക് ഞാൻ പോയി പോയി പോയി പോയി പോയി പോയി കൊറേ ഹോമിയോ പോയി വ രെ മറ്റേത് പോയി വേറെ മർച്ചേതു പോയി ഞാം പോയി പോയി പോയി മട്ത്തതാണ് മറ്റേ കാല് വിളിച്ചക്ക് തൊലി ഡോക്ടറെട്ത്ത്ക്ക്
ഇതും തൊലി ഡോക്ടറെട്ത്ത്ക്കൊന്ന് പോയോ കൊണ്ടുവാണെങ്കി തൊലിടെ ഒരു തൊലി ഡോക്ടറെ നമ്പറ്ണ്ട് ന്റെ കയ്യില്. ആ ഡോക്ടറെ നല്ല ഡോക്ടറാണ് നല്ലെ നല്ല മര്ന്നൊക്കെ തേ അയാളെ ഉപയോഗിച്ചാല് ഒരുപാട് പൈസൊന്ന്വാവൂല. ഒരുപാട് മര്ന്നുണ്ടാവൂല്ല എന്താ അയാളെ ഫീസും കൊറവാണ്. ആ ഡോക്ടർ മര്ന്ന് വാണ അയാള് പക്ഷെ രാത്രിയെ ആയാളെ കാണാൻ പറ്റ്വോള്ളൂ. രാത്രിര് പത്ത് പതിനൊന്നു മണ്യൊക്കാവുമ്പഴാ ഡോക്ടറ്ള്ളത്. അയ്‌വ ആഹ് ആഹ് വേറോസ് പിറ്റൽക്ക് പോവ്ണ്ട് അപ്പൊ അയാളെ നമ്പറ് ഞാനൊന്നയ്ച്ചെര്ണ്ട്ട്ടോ ഇജാ ഫോ ഫോൺ നമ്പറ്ലൊന്ന് വിളി ച്ച്ട്ട് ബുക്കെയ്തിട്ടൊന്ന് പോയോക്കോണ്ടു.
ആഹ് ആഹ് ഉം ഉം
അതെന്താന്നുണ്ടെങ്കി ഇ ആകെ ഇടങ്ങാറാവും കുട്ടികളൊക്കെ നോക്ക
പിന്തു പകരൂലേ വേറെ ആൾക്കാർക്ക്
ആഹ് പകരത്തരേടി അനക്ക്
ഇച്ചറിയില്ല ആ ആ ഞമ്മളിപ്പോ എവിടെ എന്തെങ്കിലൊക്കെ പരിപാടി തൊക്കെ പോമ്പഴേ നമ്മളെ പുതിയ ചെരുപ്പിട്ടൊക്കെ പോകുബെളെ ചെരുപ്പുമെല്ലാ എടുത്തു വെച്ചിട്ട് കണ്ട് ചോറുന്നാനൊക്കെ എറങ്ങുമ്പഴേ ആരെങ്കിലും മൊക്കെ ചെരിപ്പിട്ട് ഇറങ്ങിപ്പോകലില്ലേ
ആഹ് അതെ അങ്ങനെ എന്തെലും ചെയ്തു
ഏഹ് ഉം അങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇ കാര്യം ചിലോരൊക്കെ കാലിന്മേൽ എളുപ്പുണ്ടല്ലോ
ആഹ് ഇവിടെൊ ഒരു കാക്ക ഉണ്ട് ആ ഇവിടൊരു കാക്കയുണ്ട്‌ ആ കാക്കയുടെ കാലു മാണിണ്ടായിട്ട് ആ കാക്ക ഇങ്ങനെ ചെരിഞ്ഞു ചെരിഞ്ഞേ ചെരിഞ്ങ്ങാണ്ട നടക്കാ
ആ അതന്നെയാണെ ഇച്ചിങ്ങനെ ഈ കുത്തിനോടത്ത് തന്നെയാണ് നമ്മള് കായ അമർത്തി കുത്തൂല്ലേ ഈ തള്ളവിരലിന്റെ അടിഭാഗം അവിടെണ ആ ഒരു ഭാഗത്തെ എന്തൊരു ന്തേയ്യാനാ മുള്ളു കുത്തണ പോലെ രണ്ടീസായി ഇപ്പം വേദന നല്ലോ തുടങ്ങി ഇതിന്റെ മുമ്പ് ഞാൻ കട് തട്ടിപ്പ് വന്ന് തുടങ്ങീനെ പക്ഷെ വേദനൊക്കെ ഇപ്പളാ തുടങ്ങണത്
ആ അതെ കാലിങ്ങനെ വെള്ളംനന ഞ്ഞിതാവുമ്പഴാ വേദന ത്തര തുടങ്ങുന്നത് വെള്ളം നനഞ്ഞിങ്ങനെ കുതിർന്നാല് ചെയ്തോ കൊണ്ടോയി ഈ കത്തിയോണ്ടൊക്കെ ഇങ്ങനെ
അപ്പൊ വേദന ഉണ്ടാവുവോ
ചെറുതായിട്ട് വേദന ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ചെയ്ത ഡോക്ടറെ കൊണ്ടെ കാണിച്ചു നോക്ക്
ഉം ഇപ്പം തന്നെ കാണിച്ചാ മേണെങ്കി മാറിക്കോളൂല്ലേ അല്ലെങ്കി മറ്റേ വീഡിയോലു കണ്ട പോലെയൊക്കെ ചെത്തി എടുക്കാനൊക്കെ ഇ ണ്ടാവും
അതന്നെ ഇപ്പൊ ആദ്യം തൊ ടങ്ങിയല്ലേ അപ്പൊ ഇപ്പൊ കാണിച്ചള മാറും പിന്നെ ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാ വിശേഷങ്ങൾ അനിക്കിടെ ഇപ്പൊ ഗ്യാസ് കി ട്ടുണ്ടോ നിക്കിപ്പം ഗ്യാസ്സില്ലായിട്ട് ആ ഉടുങ്ങിത്തിരിക്ക ഗ്യാസ ആണെങ്കി ഞാനെ ബുക്ക് ചെയ്യാൻ മറന്നു
ആ ഗ്യാസ് ഞങ്ങക്കിവിടെ രണ്ട് മൂന്ന് കുറ്റിയുണ്ട് ഞങ്ങളെ പിന്നധികം ഗ്യാസ് ഉപയോഗിച്ചിട്ട് ഈ അടുപ്പത്തി ഉപയോഗിക്ക അടുപ്പത്തി ചോറ് മാത്രേ ഉപയോഗിക്കലുള്ളൂ എനി നക്ക് അടുപ്പും കൂടി കത്തിച്ചാ മിക്കല്ല അപ്പം ഞാൻ പറേം ഗ്യാസ്സിന്മേലുണ്ടാക്കലു ള്ളു അപ്പൊ ഞങ്ങള് ഗ്യാസ് ഇങ്ങനെ വാങ്ങി വെക്കും കുറ്റി ഇങ്ങനെ ഒഴിവായി കിടക്കലില്ല അതങ്ങനെ
ഞാനിപ്പോ ഗ്യാസാരനെ കാത്തിരിക്കയാണ് എന്റെ ഗ്യാസോ ബു ബു ചെയ്തിട്ടുള്ളു ബുക്ക് ചെയ്താ പിന്നെ ഒരു പത്തു പന്ത്രണ്ട്‌ ദിവസം കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ
ഞങ്ങ ഇതില കാണ എന്നും ഇങ്ങനെ വണ്ടി ഇങ്ങനെ പോണ ഇവിടെന്ന് ചില സ്ഥലത്ത കൂടൊണ് അതി ഞങ്ങൾ ഇവിടൊന്നും അങ്ങനെയല്ല ഉ ഇതിന്റെ ഇടൽ ആ ഇതിന്റെ ഇടൽ നല്ലണ്ട് ഇനി കാരണം എത്ര ഒരു മാസ രണ്ടു മാസം കഴിഞ്ഞിട്ട വീട്ടിലുള്ള അങ്ങനെ പറഞ്ഞുണ്ടേന് സിിയ ഡായിട്ട ഇപ്പ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല
ആഹ കൊഴപ്പൊന്നുമല്ല അല്ലേ ഇവിടൊക്കെ ഞാൻ ഇപ്പൊ ഈ വ വറകണെ ഇപ്പൊ മഴായിട്ട് ണല്ലേ ഞാ വക്കര ആ അവർക്കൊക്കെ ഉണ്ട് വർക്ക് പിന്നെ നമ്മളെ തൊടുവലന്നെ തൊടുകള് കൊ പറ് കുറേ ഉള്ള
തൊടുകൾ ഉണ്ടായതുകൊണ്ട
അതോണ്ട് ഒരുപാട് പറയ ഇങ്ങനെ ചാടിക്കിറക്കുവോ അപ്പൊ ഞാൻ പോയിട്ട് പിന്നെ ഞാനും മക്കളും പോയിട്ട് ആെ പെറക്കിക്കൊണ്ട് അങ്ങനെ ഒരുോ കെട്ട അങ്ങനെ അങ്ങനെ ചായഗരി കൊടുന്നക്കന്നുന്നു പിന്നെ പിെ വൈകുന്നേരം ആയാ കത്തിക്കൻ പിന്നെ മഴ ആൊണ്ട് കത്തണില്ല
േ ഉ എന്നാലും എങ്ങനെയാലും ഈർപ്പ ഇങ്ങനെ ചീറ്റില അടിച്ചിട്ട് ചെറിയ ചെറുപ്പ് എങ്ങനൊയാലും ഉണ്ടാവുമല്ലോ
ആ അതല്ലേ അതപ്പൊ കൊഴപ്പം അതിന്റെ ഇതിൽ ഇങ്ങനെ നക്കാണ് അപ്പൊ ഞാനിപ്പോ ഗ്യാസ് ഇല്ലാതെ ശരിയാവൂില്ല പിന്നെ മറ്റേ കറണ്ട് അടുപ്പ്ുണ്ട്ട്ടോ
ഉ അതൊന്നും ഗ്യാസിന്റെ സുഖ ഏതും കട്ടും കട്ടൂല അല്ലേ ഗ്യാസ് തന്നെ വേണം ഗ്യാസിന്
ന്നെ വേണം ചില ഭാഗത്തൊക്കെ അടുപ്പന്ന ഇല്ല
ആ ഇല്ലേ ഇപ്പ ഇ അടുപ്പില്ലല്ലോ അപ്പൊ അടുക്കളയിലൊന്നും അടുപ്പ് പറ്റൂല ഇനിയിപ്പ ഉണ്ടെങ്കിൽ തന്നെ പുറത്ത് അടുപ്പ് വേറെ ഇണ്ടാക്കുക അങ്ങനെയൊക്കെല്ലാം ആ
പിന്നെ അധികം ഈപ്പ മറ്റേ ഇതുണ്ടല്ലോ നമ്മളെ മറ്റേ കുക്കർുണ്ടല്ലോ
ആഹ ചോറൊക്കണെ ആഹ ചോറൊക്കണ ന അക്ക വെള്ളം തിളപ്പിച്ച കൊണ്ട് അയിക്കണ വെക്കുക അപ്പൊ എല്ലാരും പണിയാണ അത്
ആ് അവ പിന്നെ പണിയൊന്നുമല്ല ആ കറിയൊക്കെ ഉണ്ടാക്കാ മറ്റേ കുക്കറൊക്കെ
ഉ ഞങ്ങള ഇ ആ ഞങ്ങള കുക്കറൽ എന്നെ കറിയ ഒക്കല ഉള്ളൂ
ആ ഞാനി മൺകുടിക്കാല ചോറുംണ്ട് കറി ഉപ്പേരി എല്ലാതും മൺ കുടിക്കിയാലക്ക ആ നിിക്ക എപ്പഴൊന്നും ഗ്യാസ് വേണ്ട പക്ഷെ ഗ്യാസ് കഴിയും അപ്പൊ അതാണ് ശ്രദ്ധല്ല അത്രേ
ആ അതാണ്
ഇല്ല അ അറ്റ ഗ്ര ഉപയോഗിക്കുകണെങ്കിൽ അത് ശ്രദ്ധ ഉണ്ടാവും
ഉം ഉം
വേറെന്ത
ആ ഏതായാലും നിങ്ങള ആ ഡോക്ടറുടെ നമ്പർ തരുേണ്ടിട്ടോ
ആഹ ആയിക്കോട്ടെ നമ്പർ കൂട ആഹ ആയിക്കോട്ടെ